ഏതാ എന്ത്ണ്ട്രാ വർത്ത ത്ത എന്താപ്പ രാവിലെൊക്കെ ആയാലോ എന്താ പരിപാടി
ഉം എന്താ ഇപ്പ ഇങ്ങനെ പൊറത്തേക്ക്‌ ഇങ്ങനെ നോക്കിയിരിക്ക എണീച്ചിട്ടുള്ളെ ഇപ്പോ ഇന്നല ഇപ്പോ നൈറ്റ് കളിയൊക്കെ കണ്ട് ഇപ്പോഴാ എണീക്കണത്
ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രികള് കളി വരുമ്പോ പിന്നെ രാവിലെ എണീക്കാന്ന്ള്ള വൻ പ്രയാസാണ്. രാവിലെ എന്നന്തൊരു ആവേശാണ്. മ്മള് ആ ഒരു രാവില്ത്തെ എത്രത്തോളം നമുക്ക് ഒരു ആവേശണ്ടാവോ ആ ആവേശാണ് ന നമ്മളാ ഒരു ദിവസം മൊത്തം നമ്മളെ കൂടെണ്ടാവ്ണത്. ഇഞ്ഞ്പ്പോ അമ്മള് രാവിലെ മുതലേ നമ്മള് ഒർങ്ങിക്കൊണ്ടാണ് ന്ന്ണ്ടെങ്കില് ഒരു നമ്മളാ ഒര് ദിവസം മൊത്തം ഒർങ്ങീട്ടെന്നെയ് ക്കാരം. അപ്പൊ രാവിലെ ന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യാണ്. നിങ്ങള് ഇങ്ങള്ങ്ങനെ രാവിലെ കാര്യങ്ങൾ എന്താ ചെയ്യല്? രാവിലെ എണീറ്റിട്ട് ഒർ ങ്ങലാണോ തോ രാവിലെ എന്തെലും മറ്റുള്ള ഉപകാരള്ള കാര്യങ്ങള് ചെയ്യലാണോ പൊതുവേ ചെയ്യാറ്?
ഇല്ലെ. രാവിലെ എണീ ക്കും. രാവ്ലെ നാത്ത എണീക്ക്ണാണ് ഞാന്. ഇപ്പോ ഈ ഒരു മാസായിട്ട് വേൾഡ് കപ്പ് തൊ തൊട്ങ്ങിയ മുതല് രാവിലെ കാണാ ന്നറ്റെ എന്തൊക്കെയ ഇണ്ടാവണ്ന്ന്ന്നെ നമ്മക്ക് അറീണ്ല്ല. കാര്ണം ഒറക്കം തൂങ്ങിട്ടാണീക്ക്ണെന്നെ. പിന്നെയൊന്ന് പല്ലേച്ച് ചായട്ച്ചാ വീണ്ടും കട്ന്നൊർങ്ങ. പണ്ട് അർഞ്ഞാല് രാവിലെ എണീക്ക പിന്നെ പൊർത്തുക്കൊന്ന് എർങ്ങ. ചെൽപ്പോ കളിക്കാ വരും ഗ്രൗണ്ട്ക്ക്. അതൊക്കെ വേറ വൈബാണ് ചെറുക്കന്മാരെ പിന്നാലെ ഇപ്പോ അയ്നൊന്നും ആൾ ക്കാരിം കിട്ട്ണില്ല എന്തൊക്കേണ് പൊറം പൊറം ലോകായിട്ട് നമുക്കൊരു ബന്ധം കിട്ട്ണില്ല ഇപ്പൊ. രാവിലെ രാവിൽത്തെ കാര്യാട്ടൊ പറീണത്. പിന്നെ അത് കയ്ഞ്ഞാ ഒരു ഉച്ച സമയം നാല് മണിയാവുമ്പോത്ത്ന് ഒക്കെ പിന്നിം. ഏകദേശം ക്കെ എല്ലാരും എർങ്ങ്ണ്ട്. ന്നാലും മോണിംഗ് വൈബ് ന്നുള്ള സംഭവം ഇപ്പൊ ഒരു മാസായിട്ട് ആരും എർങ്ങ്ണില്ല. ഞാന്ന്നല്ല ഇവ്ടെ ചെറ്ക്കന്മാരും ആരും ങ്ങനെ പൊർത്ത്ക്കൊന്നും എർങ്ങി നമ്മള് കാണ്ണില്ല. ഇപ്പൊ എർങ്ങ ല്ലോരെന്നെ രാവിലെ മറ്റേ ഫോണ്മ്മേ നോക്കി ഇങ്ങനെ കുത്തിരിക്ക ചായിണ്ടാവു ഫോണും ഉണ്ടാവും. പണ്ടത്തെ മാതിരി ഒന്നുല്ല. പ്പൊ ഇങ്ങളവ്
അതെ അത് പറഞ്ഞപ്പോളാണെ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഒരു ഉന്മേഷം വരാണ്ട് അത് ഞാൻ എന്റെ ഒരു ഇത് ന്ന്‌ പറഞ്ഞാല് ഇപ്പൊ ലോകകപ്പ് ആയത്കൊണ്ട് ഞാനിപ്പോ ഒരു ജോലി ആവശ്യാർത്ഥം ആസ്സാം ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നതാണ് അപ്പൊ ഇവിടെ ഞങ്ങളു സുഹൃത് ത്തുക്കൾ ഇവിടെ വച്ചാല് ഇവിടെ ഒരു ടൈം സമയത്ത് വ്യത്യാസമുണ്ട് ഇപ്പ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാല് ഒരു അഞ്ചര ആറര നേരത്താണ് സൂര്യൻ ഉദിക്കല് പക്ഷെ ഇവിടെ പറഞ്ഞാൽ നാലരക്ക് സൂര്യൻ ഉദിക്കും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൊ കളി മൂന്നരക്ക് വന്നാലും വലിയ പ്രയാസം ഇല്ല കാരണം നാലരകുമ്പോത്തേക്ക് ശേഷം നമ്മളെ സുപ്രഭാത് അതാ ഇവിടെ അങ്ങനെ അങ്ങനത്തെ പ്രയാസം നമുക്ക്‌ ഇല്ല അപ്പൊ നമ്മളെന്താ രാവിലെ പിന്നെ പൊതുവെ ഉണർന്നിരിക്കാറാണ് ഞാനും സുഹൃത്തുക്കളൊക്കെ ചെയ്യാറ് ഈ രാവിലെ കാലങ്ങളിൽ പൊതുവെ ഞാൻ പ്രഭാത ഈസവാരിക്ക് നടക്കാൻ ഇറങ്ങണ്ടേ അപ്പൊ എന്റെ ഒരു ഇഷ്ടമാണ് കാരണം ഞാനിങ്ങനെ രാവിലെ ഒരു പാട്ട് ട്ടും കേട്ടിട്ട് അങ്ങനെ ഇവിടെന്നുവച്ചാ ഇവിടെ ഈ നാട് പറയ മൊത്തം ഒരു പരന്ന സ്ഥലാണ് ഒരുപാട് പാടങ്ങളും പറമ്പുകളും അങ്ങനത്തെ ഒരുപാട് വിശാലമായ സ്ഥലമാണ് അപ്പൊ ഇതി കൂടെങ്ങനെ നടക്കുമ്പോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി നമുക്ക് മനസ്സിന് വരാണ്ട് അപ്പൊ ആ ഒരു എനർജി കൊണ്ടാണ് പിന്നെ ദിവസം മൊത്തം ഞാന് കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഇപ്പ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രഭാതം എന്നുള്ളത് നമ്മൾ ആ ഒരു ആ ഒരു സമയത്ത് നല്ലൊരു അന്തരീക്ഷം അഥവാ അപ്പത്തെ അന്തരീക്ഷം ഭയങ്കര ശാന്തം അഥവാ നമുക്കറിയാം ഒരു വലിയ ഒച്ച ഒച്ചപ്പാടുകളോ മറ്റു ശബ്ദമാ ബുദ്ധിമുട്ടൊന്നുമില്ല അഥവാ വാഹനങ്ങളുടെ മറ്റ് ആൾക്കാരുടെ ശബ്ദ ങ്ങളൊന്നുമില്ല ഭയങ്കര ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന സമയമാണ് അതുപോലെ നല്ല ശുദ്ധവായു നമുക്ക് കിട്ടും അതൊക്കെ ഒരു നിലയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും വളരേ അധികം ഉപകാരമുള്ള വസ്തുതയാണ് ഇപ്പ നമുക്ക് അറിയാം ഏറ്റവും നല്ല വളരേ നേരത്തെ എത്രത്തോളം എണീക്കാൻ പറ്റുമോ അതാണ് ഏറ്റ ഏറ്റവും നല്ലൊരു ആരോഗ്യത്തിന് നല്ലതെന്നുള്ളത് അഥവാ അതിന് ആദ്യം ചെയ്യേണ്ടെന്നു വെച്ചാല് വളരെ നേരത്തെ കടന്നുറങ്ങണം എന്നാലേ നമുക്ക് വളരെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ അങ്ങനെ എണീ എണീറ്റിട്ട് നമ്മളിപ്പോ നമുക്ക് നമ്മൾ അധ്യാപകമാര് പറഞ്ഞിട്ട് നമുക്കറിയാം ഇത്തരം ഈ രാവിലെങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ വളരെയധികം നിലനിൽക്കും എന്നുള്ളത്. അത് ഇപ്പൊ എത്രത്തോളം വസ്തുതയാന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പരീക്ഷാ സമയങ്ങളിലൊക്കെ ഇത്ര ഞാൻ രാവിലെ എണീറ്റിട്ട് ഭയങ്കര രീതിയിൽ പഠിക്കുവാരുന്നു ആ പഠിച്ച അറിവാണ് പിന്നീട് എക്സാമുകളിൽ പരീക്ഷ എഴുതുമ്പോഴെ ഭയങ്കര ഓർമ്മ വരുക എന്നാൽ തലേന്ന് രാത്രി പഠിച്ച ഈ വ ഈ കാ നിങ്ങളൊന്നും കൂടുതൽ നിലയ്ക്ക് നോക്കുമ്പോ ഈ പ്രഭാതം അല്ലെ രാവിലെ എന്ന് പറയുന്നത് നമ്മളെ മദരസകാലങ്ങളൊക്കെ ഇത്തരം പ്രഭാത സമയങ്ങളിലാണ് നടക്കാറ് കാരണം അതിനതിന്റെതായകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പൊ നിങ്ളുടെ അഭിപ്രായത്തില് ഇപ്പ ചോദിക്കുകയാണെങ്കിൽ നിങ്ങള് ഈ പ്രഭാതം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പ്രഭാതമാണൊ അതൊ രാത്രികളാണോ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്?
എന്നെ സംബന്ധിച്ചിടത്തോളം അത് രാത്രിനേക്കാളും ഇഷ് പ്രത്യേച്ച് പ്രഭാതാണ് ഏ കാരണം രാവിലെ ണീച്ച് നമ്മള് ആഹ് ഇപ്പത്തെ ആൾക്കാർക്കൊന്നും പണ്ടത്തെ ആൾക്കാരെ എടുത്ത് ചോദിച്ചാ അറിയാം ഇങ്ങനെ രാവിലെ ണീച്ചവര് നടക്കാനൊക്കെ പോകുമ്പോൾ ഏ ശെരിക് ക്ക് ഈ പ്ര നമ്മള പ്രകൃതീനെ ഒക്കെ അറിയുന്ന ഒരു ടൈം എന്ന് പറഞ്ഞ പ്രഭാതമാണ് ഈ കിളികള് പലതരം കിളികൾ ഉണ്ടാവും ഈ നമ്മള് കാണാത്ത സാധനങ്ങളൊക്കെ സൗണ്ട് കേട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ കാണാം ഇപ്പ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങി നടന്നാ മതി. നമ്മളെ കൂടെ അല്ലെ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പോ മലോടിക്ക് വന്നേക്കാ അട്ടപ്പാടി ഭാഗത്താണ് അപ്പോ അവിടെ തന്നെ ഇഷ്ടം പോലെ മല ഏരിയാകും കൊണ്ട് പ്രകൃതിനേ നമുക്ക് നേരെ നേരങ്ങത്തിൽ കാണാം ആ സൂര്യന്റെ ആ ഇലകളുടെ എടെ കൂടൊള്ള പ്രകാശം ആദ്യൊക്കെ മദ്രസക്ക് പോകുമ്പോ ഇപ്പോഴും മദ്രസ ടൈം വരെ മാറ്റാൻ തുടങ്ങിയേക്കളൂ ഏ ആ ന്നൊക്കെ മദ്രസയ്ക്ക് പോകുമ്പോ നേരെയങ് രെ നമ്മക്ക് മനസ്സിലായിര്ന്നു രാവിലെ നേർത്തേ നിച്ചു പോകുമ്പോ പലതരം കിളിയടെ സൗണ്ട് ഏ പ്രകൃതി മ തുള്ളി മറ്റേത് മറിച്ചത് ഇപ്പൊന്നും അത് കാണാൻ തന്നെ കിട്ടണില്ല കാണാൻ കിട്ട്ണില്ലന്ന് മീൻസ് നമ്മൾ ഇറങ്ങ്ണില്ല ഇതിനൊന്നും മെയിൻ ആയിട്ട്ള്ള വിഷയം അതാണ് എന്താണിപ്പോ ആ ഹ് നമുക്ക് നേരങ്ങത്തിൽ ഒരു ശുദ്ധ വായു പോലും ലഭിക്കണില്ലല്ലോ ഉച് ച്ച ആവുമ്പോഴത്തെന് ആണ് ഇറങ്ങണത് രാവിലത്തെ വണ്ടികള് മറ്റേ പൊക മറ്റും മറിച്ചത് ഈ മലിനമായിട്ട്ള്ള ഒരു സംഭവങ്ങളും രാവിലെ നടക്കുന്നില്ലല്ലോ ഏഹ് ശുദ്ധമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു വായു ലഭിക്കുക എന്നുള്ളത് ശ്വസിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജി ലഭിക്ക രാവിലെ തന്നെ ഇനിനമ്മ എന്തൊക്കെ കാട്ടണം ഏഹ് അന്നത്തെ ദിവസത്തിലുള്ള ഒരു പോസിറ്റീവായി നിൽക്കാനുള്ള ഒരു മെയിൻ റീസൺ അത് രാവിലെ നമ്മള് ശ്വസിക്ക്ണ വായുന്നെ ഫസ്റ്റ് ഏഹ് പിന്നീട് നമ്മൾ അങ്ങട് എന്തൊക്കെ കാട്ടി കൂട്ടണം ന്നുള്ളതൊക്കെ അവിടുന്നാണ് തീരുമാനിക്ക്ണെ
അതെ അത് നിങ്ങള് പറഞ്ഞപ്പോ കാര്യണ് ഇപ്പച്ചാല് നമ്മള് നമ്മള് രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഇപ്പ നമ്മളെ രാവിലെ നമ്മുടെ ഇപ്പോ മാതാപിതാക്കൾ നല്ല രീതിയി പെരുമാറന്നുണ്ടെങ്കില് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ആഹ് ഒരു ദിവസം ഭയങ്കര സുന്ദരമാക്കാണ്ടെ ഒരു പ്രധാന കാരണം ഇപ്പ നമ്മള് എണീക്കുന്ന സമയത്ത് തന്നെ നമ്മളെ മാതാപിതാക്കൾ ഭയങ്കര രീതിയിൽ ചൂടായിക്കാണ്ട് അല്ലെങ്കി നമ്മക്ക് നമ്മൾ മറ്റുള്ളവര് നമ്മളെ കൂടെ വിളിക്കുന്ന ആൾക്കാര് ഭയങ്കര പ്രയാസപ്പെടുത്തി വിളിക്കാത്തത് നമ്മുടെ മനസ്സില് രാവിലെ തന്നെ ഭയങ്കര രീതിയിൽ പ്രയാസം അനുഭവപ്പെടണ് അതോ അപ്പ തന്നെ നമ്മൾ നമക്ക് അനുഭവപ്പെടും എന്താപ്പ ഈ ഇങ്ങനെ വിളിക്ക അപ്പ അത്തരം ഒരു ചിന്താഗതി വന്നാൽ തന്നെ നമ്മളെ ആഹ് ജീവിതം ആ ഒരു ദിവസത്തെ ആ ഫുള്ള് പോ ആ ഒരു ദിവസം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാണ് അപ്പൊ ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ രാവിലെ ഉണ്ടാവുന്നൊരു പ്രത്യേകമായ പ്രത്യേക ഒരു സുഖവുണ്ട് അപ്പൊ നമുക്കറിയാം ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഇങ്ങനെ നടക്കാറും അത് ഇന്റെ ന്റെതായിട്ട് ഒന്നുവില്ല മൊബൈൽ ഉപയോഗിക്കൂല്ല പാട്ട് ഇങ്ങനെ ചെറിയ സൗണ്ടിൽ വെച്ചിട്ട് ചെറിയൊരു ശബ്ദത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാറങ്ങനാണ് അപ്പ നമുക്ക് ഒരുപാട് കിളികളുടെ ശബ്ദം മറ്റൊരുപാട് കാഴ്ചകൾ കാണാം ഈ പ്രഭാതത്തിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാ പറ്റും അതിപ്പോ നമുക്ക് ഉച്ചകയിലോ അല്ലെ രാത്രി നിന്ന് കാണാത്തത് ഒരുപാട് കാര്യം കാണാം കാരണം ഒരുപാട് പക്ഷികൾ ഇര തേടി പോകുന്ന ഒരുപാട് ദൃശ് കാര്യങ്ങൾ കാണാം അവര് അതൊക്കെ നമുക്ക് ഒരുപാട് പാടങ്ങൾ ഇങ്ങനെ തരാണ് കാരണം നമുക്ക്‌ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ ഈ രാവിലെ ആയൽ ഇങ്ങനെ പണിക്ക് പോകുന്നു അത് അതുപോലെയാണ് പക്ഷികൾ രാവിലൊയാലും അവർ കൂട്ടി നിറങ്ങി ഇങ്ങനെ പാറി നടക്കുന്നത് കാണാം അവര് ഇര തേടി പോവണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ നടക്കാണ് തിരഞ്ഞെടുക്കണ് അത് അവര് പ്രദോഷമായി കഴിഞ്ഞാല് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും എന്നിട്ട് നമ്മടെ നമുക്ക് നമ്മള ഒരു അത്ങ്ങനെ കാണുമ്പോൾ നമ്മളെ ജീവിതം നമുക്ക് ഓർമ്മ വരാം അഥവാ നമ്മൾ എത്രത്തോളം ഇതുപോലെ ജീവിക്കുകയാണ് കാരണം രാവിലെയായി നമ്മള് തൊഴിലിന് പോകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചിങ്ങട്ട് വീട്ടേക്ക് തന്നെ വരുന്നു ആ ഒരു രീതി നമുക്ക് ഇത്തരം പക്ഷികളെ നിരീക്ഷികുമ്പോ മനസ്സിലാവും പിന്നെ നമുക്കറിയാം മറ്റെല്ലാ ജീവജാലങ്ങളും അതൊക്കെ ഒരു രാവിലെ ആയി കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഉണർവാണ് എല്ലാ എല്ലാ സുഖം അവരിങ്ങനെ പ ശബ്ദങ്ങൾ ഉണ്ടാക്കും ഇത്തരം ശബ്ദങ്ങളൊക്കെക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിൽ ഒരുപാട് ഒരു നല്ല പ്രത്യേക സുഖം കിട്ടാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നേച്ചാല് ഇപ്പ വലിയ ബിസിനസ്മാരൊക്കെ അവരൊക്കെ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചിന്തകൾ മനസ്സിലേക്ക് വരണം ഇത്തരം പ്രഭാത സമയങ്ങളില് ഈസിങ്ങൾ നടക്കാനിറങ്ങിയരു അഥവാ ഒഴിഞ്ഞ് നടക്കണം ഒരിക്കലും ഒരു മനസ്സിലോരു ഭാരവോ ഒന്നും തലവേദന ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു സമാധാനപരമായിട്ട് ഇങ്‌ നടക്കാനിങ്ങിയാല് ഒരുപാട് രീതിയിലുള്ള ചിന്താഗതികൾ കിട്ടും അത്തരം ചിന്താഗതികളൊക്കെ അവനക്ക് പിന്നെ ഇങ്ങനെ കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് നല്ലൊരു ആവശ്യ ഒരു ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം പ്രഭാതങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ പ്രഭാതം പറയുമ്പോൾ നമുക്ക് ഏറ്റവും പറയാം നമ്മുടെ നാട്ടിലൊക്കെ പ്രഭാതം അയി കഴിഞ്ഞാൽ ചായക്കടകളൊക്കെ ഭയങ്കരീതിയിൽ ഉണർ ന്നിരിക്കും അഥവാ ആ നേരങ്ങളിൽ നമുക്ക്‌ അറിയാം നമ്മളെ നമ്മള ഉപ്പമാർ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട മുതിർന്നവരൊക്കെ ഈ പൊതുവെ രാവിലെ ആയി കഴിഞ്ഞാൽ കടകളിലൊക്കെ നല്ല ആളുകളാണ് ചായ കടകളില് അവിടെ അവിടെ കുത്തിർന്നിട്ട് അവിടെ നാട്ടു വർത്താനങ്ങൾ പറയ എന്നുള്ളത് ആളുകൾക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അഥവാ അവര് ചായ കടിയും കുടിച്ചിട്ട് അവർ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരിടം കൂടിയാണ് ഇത്രം ഈ അങ്ങാടികളോക്കെ അത് ഈ രാവിലെ കാലങ്ങളിൽ ഭയങ്കരീതിയിൽ എന്തോ പ്രഭാതങ്ങൾ ഭയങ്കരീതിൽ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു അവസ്ഥൊക്കെ നമ്മളുടെ നാട്ടിലുണ്ട് പക്ഷെ ഇപ്പോത്തെ കാലത്ത് ഭയങ്കര രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം ആൾക്കാർക്ക് ഇത്തരം രീതിയിൽ ഇങ്ങനെ പുറത്തിറങ്ങൻ തന്നെ വലിയ രീതിയിൽ മടിയായിന്ന് തോന്നുന്നുണ്ട് കാരണം അവര് പൊതുവേ ഇത്തരം ഉള്ളിൽ വീട്ടിൽ ഒതുങ്ങുന്ന രീതിയിലൊക്കൊണ്ട് എന്നാ പണ്ട് പറഞ്ഞാല് ആൾക്കാർ പൂർണ്ണ രാവിലെ ആയിക്കഴിഞ്ഞാൽ അവർ അങ്ങാടിയിലേക്ക് ഇറങ്ങും അവിടെ അങ്ങാടിയിൽ അവിടെ സംസാരിച്ചിരുന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് കൂട്ടുകാരുടെ കൂടെ സംസാരിച്ച് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് ഒരുടുത്ത ഇരുന്ന് പോകും അങ്ങനത്തെ രീതിയൊക്കൊയിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മദ്രസകളിൽ മദ്രസകള ഇപ്പോ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുണ്ട് രാവിലെ മാറ്റി ഇങ്ങനെ മറ്റു സമയങ്ങളിലൊക്കെ അത് ആക്കണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം പഠനങ്ങളൊക്കെ ഒരുപാട് പരമാധി രാവിലെ കാര്യങ്ങൾ പടങൾ പഠനാക്കിയിട്ട് ഉച്ചക്ക് ശേഷം ഇത്രം കുട്ടികളെ ഒരു ഒഴിഞ്ഞ് കൊടുക്കാ ഒഴിച്ചു കൊടുക്കാന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഒരിക്കൽ രാവിലെ ഒരു കാര്യം അവന് പകർന്ന് കിട്ടുകണെങ്കിൽ അത് അവന്റെ മനസ്സിൽ നിലനിൽക്കും അത് പിന്നെ ഓന്ക്ക് വായിച്ചു നോക്കി അതിനെ പെട്ടെന്ന് മനസ് ങ്ങന മനസ്സില നിലനിൽക്കാണ് അതിപ്പോ ഞാനിപ്പോ പലപ്പോയും രാത്രി ഒരുപാട് കാര്യം പഠിച്ചു നമ്മള്പ്പോ രാത്രി കാലം നമുക്ക് ഒരുപാട് സമയം കിട്ടാം ആ രാത്രികൾ ഒരുപാട് നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ രാവിലെ എണീകുമ്പോ ഒന്നും ഓർയണ്ടല്ല എന്നാ മറിച്ച് രാവിലെ പഠിച്ച കാര്യം നമ്മ രാത്രി ഓർക്കുമ്പോ ഭയങ്കരിതി ഓർയുണ്ടാവും കാരണം ആ ഒരു നേരത്തെ നമ്മളെ നമ്മുടെ തലച്ചോറിൽ ഭയങ്കരീതിലൊരു ഡോപ്പമിൻ ഒരു എനർജി പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു വസ്തുത നിലനിൽക്കയാണ് അപ്പൊ അത് എല്ലാ എല്ലാതിലുള്ളതാണ് ഈ സാനം
ഇപ്പൊ ഇങ്ങള് പറഞ്ഞതിരി തന്നെ പഠിക്കാൻ ഏറ്റവും നല്ല സമയം പറഞ്ഞത് രാത്രിനേക്കാളിലും ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുക രാവിലെ പഠിക്കുമ്പോളന്ന നമ്മൾ ഞാൻ പത്താം ക്ലാസ്സൊക്കെ പഠിക്കണ സമയത്ത് രാ ത്രിയൊക്കെ കുറേ നേരം ഇരുന്ന് പഠിക്കും പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരൊക്കെ ഇരുന്നു പഠിച്ചു എന്നിട്ട് രാവിലെണിക്കുമ്പോളോ ഏഹ് ചിലപ്പോ ഒന്നും ഓർമ്മണ്ട പിന്ന എ എക്സാം അടുത്ത സമയത്ത് ഏഹ് ഇ രാവിലെ നാർത്തെനീച്ച് അഞ്ച് മണി നാലരക്കെനീച്ച് പഠിക്കാൻ തുടങ്ങി ആ സമയത്താണ് ഒന്നു കൂടി നമുക്ക് മനസ്സിൽ കേറാ നമ്മള ബ്രെയിന് കൂടുതൽ മറ്റേ വർക്ക് ചെയ്യുന്ന ടൈമും ആ സമയത്ത് തോന്നു ഈ മദ്രസെന്റെ ടൈം ഒക്കെ ഒന്നുകൂടി നല്ലത് കുട്ടികൾക്ക് നേരങ്ങക്ക്‌ പഠിക്കാനൊക്കെ രാവിലെ ആക്കാന്നോള്ളതാ ഇപ്പൊ തന്നെ കുറെേ പദ്ധതികളൊക്കെ തുടങ്ങിക്കണല്ലോ ഞാനിപ്പോ ഇന്നലെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ കണ്ട കുറെ ആൾക്കാർ ഇങ്ങനെ നടന്ന ഇങ്ങനെ പോണുണ്ട് ഒരു ടർഫക്കാണ് അപ്പൊ ഇങ്ങനെ ഓരോരുത്തച്ച് സംസാരിച്ചു നോക്കി എന്താണ് ഇപ്പോ ഇങ്ങൾ ഇങ്ങനെ രാവിലെ ഇറങ്ങിട്ട് എന്തപ്പ പരിപാടി ചോയച്ചു അപ്പൊ ആദ്യ ആൾക്കാർ ആ ഭാഗത്ത് കൂടെ നടന്ന് പോയി നടക്കാൻ ഇറങ്ങുവല്ലോ കുറെ ആൾക്കാർ അതാണ് ഏയ്‌ അതൊന്നു അല്ല പിന്നെ എങ്ങനെ സംസാരിച്ച് നോ കുമ്പോ മനസ്സിലായത് ഈ മെക്സവൻ ഒക്കെ അങ്ങനത്തെക്കെ പദ്ധതികള് കുറെ നടപ്പിലാക്കണണ്ടന്ന് അപ്പൊ അവിടെ പോയിട്ട് ഓര്ക്ക്‌ വേണ്ടിള്ള എക്സസൈസ് യോഗ ഇങ്ങനത്തെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ നല്ലതും ആൾക്കാർ ഇപ്പോ ചെയ്തൊണ്ടിരിക്കണതും മറ്റേ രാവിലാണ് ഇപ്പൊ യോഗ പോലത്തൊക്കെ പരിപാടി വല്യ വല്യ ബിസിനസേഴ്സും ആൾക്കാരും മറ്റേ നല്ല ടെൻഷൻ അടിച്ചിക്കണ മറ്റേ ആൾക്കാരൊക്കെ യുവാക്കൾ പ്രേത് പ്രത്യേകിച്ചിട്ട് ഈ ഡി അഡിക്ഷൻ ളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആഹ് ഓക്കെ ഓക്കേ ഏകദേശോക്കെ സമയം തീർന്നു തോന്നുന്നുല്ലേ ഇതിനെ കുറിച്ചിട്ട് ഇനി കൊറെ നമുക്ക് സംസാരിക്കാണ്ട് വീണ്ടും വേറൊരു സമയത്ത് നോക്കാല്ലെ
അതെ അതെ പിന്നെ സംസാരിക്കാം